ആ പറഞ്ഞോളിൻ എവിടെയാ ഇങ്ങള്
എന്താ വർത്താനം
നല്ല വർത്താനം ഇപ്പൊ പരിപാടി എന്തോ
ഒരു പരിപാടി ഇല്ല വെറുതെ ഇങ്ങനെ നിക്കുക തന്നെ ഇനിയിപ്പോ എന്റെരെതില് ഇപ്പ ഞാനിപ്പോ ഉറങ്ങാൻ നിക്കയാണ്
നമ്മുക്ക് എന്ത് വർക്ക്‌ നമ്മള് ഈ മലയയെ സംബന്ധി സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉറങ്ങാൻ പാടില്ല കാരണം കാരണം നമുക്കറിയാം ഈ മാസം ഫുള്ളും നമ്മള് ഫുട്ബോളിന്റെ
ആരവത്തിലാണിപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് കാരണം ഇന്നിപ്പോ മൂന്ന് മണിക്ക് ബ്രസീലിന്റെ കളിണ്ടല്ലോ നാളെ നാളെ പെൽച്ചക്ക് മൂന്ന് മണിക്ക് അപ്പൊ ഇന്നി ഇപ്പൊ ഉറങ്ങിയാലേ ഉള്ളു ഇപ്പൊ ഇറങ്ങിയാ എന്ത് ചെയ്യാ മൂന്ന് മണിക്ക് എണീക്കാ ഇല്ലെങ്കിൽ എന്താവും പിടി വിടും കളി കാണാൻ പറ്റില്ല അതാണ് ഒറങ്ങാന്നു പറഞ്ഞത് ടാ ശരിയാണ് ജി പറഞ്ഞത് നമ്മള് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വേൾഡ് കപ്പിന്റെ ആരവം ആകുമ്പോ നമ്മള് എന്താവാൻ പാടില്ല ആ ഒരു മാസം നമ്മൾ ഉറങ്ങാൻ പാടില്ല അത് ഇജ്ജ് പറഞ്ഞത് ശരി തന്നെ ഇത്ര രസവുള്ള വേറൊരു മാസം നമുക്ക് കിട്ടാനില്ല ഇതിപ്പോ ഇപ്പ ഏത് ടീമിന്റെ ഫാനാണ് പ്പോ
ഞാൻ അർജന്റീനാ ഫാനാണ് കാരണം നമ്മക്കറിയാം നാല് വർഷം കൂടുമ്പോഴാണ് നമ്മള് ഈ വേൾഡ് കപ്പ് ഇണ്ടാണ് ഈ കുറി ഒന്നും കൂടി ഒന്ന് ഉഷാറാവും കാരണം നമ്മക്കറിയാം പല കുറെ നാൽപതെട്ട് ടീമും അതുപോലെ തന്നെ പിന്നെ മുപ്പത്തിരണ്ട് പതിനാറ് അങ്ങനെണ് പോവാണ് എട്ട് അപ്പോ ആ ടീം പറയെണങ്കിൽ നമുക്കറിയാം പല നല്ല ടീമുണ്ട് പല രാജ്യങ്ങളിപ്പോ നല്ലേ ദീപാളികൾ വന്ന രാജ്യങ്ങൾ പോലും ഉണ്ട് കാരണം നമുക്കറിയാം ഇന്ത്യയുടെ ജനസംഖ്യയെ കാട്ടിലും കുറവുള്ള ദ്വീപുകൾ പോലും രാജ്യം അവരുടെ കാ നല്ല ഫുട്ബോൾ കാഴ്ച വെക്കുന്നുണ്ട്
അതെ അതെ ചെറിയ ചെറിയ രാജ്യങ്ങൾ വരെ എന്തുണ്ട് നല്ല നല്ല പ്രകടനം കാഴ്ച വക്കണുണ്ട് നമ്മള് കണ്ടല്ലോ ഈ കോങ്കോയും ഏ അങ്ങനത്തെ പിന്നെ കുറസാവോ ജർമ്മനിക്കെതിരെ കളിച്ചിട്ടുണ്ടോ കൊറ അവരുടെ ടീമേ അവര് ഈ എഴേ ഒന്നിന് പൊട്ടിയിട്ടും ആ ഒരു ഗോൾഡ് കപ്പ് അതൊക്കെയാ സംഭവിച്ചത് കാരണം അവർക്ക് ആകെ ഒന്നര ലക്ഷത്തെ ജനസംഖ്യ ഉള്ളത് അതായത് ഏകദേശം നമ്മള് ഏ ഒരു പാലക്കാട് ജില്ലേന്റെ അത്രേ അല്ലെ നമ്മള് കേരളത്തിലുള്ള ഒരു ജില്ലന്റെ അത്ര മാത്രം ഇത്രേം ജനസംഖ്യ ഉള്ള ഒരു രാജ്യത്ത് ഒരു ടീം വന്നിട്ട് വേൾഡ് കപ്പ് കളിച്ചിട്ട് അതിലൊരു ഗോളും ഓലെ സംബന്ധിച്ചടത്തോളം അത് വലിയൊരു കാര്യം തന്നെയാണ്. ഇത്തരത്തില് എന്താ പറയാ ചെറിയ ചെറിയ രാജ്യങ്ങളൊരു വലിയ വലിയ പ്രകടനങ്ങൾ കാഴ്ച വെക്കുന്ന മനോഹരമായ കാഴ്ചവീര്ന്നൊരുക്കിക്കൊണ്ടിര്ക്കാണ് ഈ വേൾഡ് കപ്പ് ന്നുള്ളത് ആ ഒരു സാഹചര്യത്തിൽ നമ്മള് ഈ ഒരു മാസം നമുക്ക് ശരിക്കൊരു എൻജോയബിൾ ചെയ്യാൻ എൻജോയ് ചെയ്യാൻ പറ്റിയ അത്തരത്തിലൊരു സംഘതികൾ നമുക്ക് വിരുന്നൊക്കി തര്ണെ ഒരു കാഴ്ച നമ്മുടെ ഇതിലട ഉടനീളം കണ്ടൊണ്ടിരിക്ക്ണ്ട് ഞാനിപ്പോ ബ്രസീ സിൻ്റെ കളി കാണാൻ നിക്കാന്ന് പറഞ്ഞാല് ഞാനിപ്പ ബ്രസീൽന്റെ ഒരു ഫാനായോണ്ടന്നല്ല അത് പിന്നെ ചങ്ങൈമാരക്കെ കാണാ നിക്കുമ്പോ നിക്കും ന്നല്ലാതെ ഞാൻ ശരിക്കും പോർച്ചുഗൽ സപ്പോർട്ടറാണ് നമ്മള് നമ്മള ആ ഒരു പണ്ട് മുതലേ സി ആർ സെവൻ അല്ലെ ക്രിസ്ത്യനോ റൊണാൾഡനെ നമ്മൾങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് അത്തരത്തിൽ നമ്മൾ ആ ഒരു സപ്പോർട്ടിലൂടെയാണ് നമ്മള് പോയിക്കൊണ്ടിക്ക്ണത് ഇജിപ്പോ അർജൻ്റിനെ സപ്പോർട്ട് ചെയ്യണത് കപ്പടിച്ചോണ്ടിക്കാരല്ലേ
ഏ നമ്മക്കറിയാം നമ്മള് ചെറുപ്പം മുതലെ നമ്മൾ കളി കണ്ട് വന്ന ആൾക്കാരാണ്. നമുക്കറിയാം ഇപ്പോ ഈ നിലവില് പയിനേയ് പതിനെട്ട് പത്തൊമ്പത് വയസിന്റെ പ്ലയേസിന്റെ -ടുക്കാണ് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് നാല്പ്പത് വയസുള്ള നമ്മളെ ഏ അവർപ്പോ മെസ്സിയെ പോലത്തെ അതുപോലെ തന്നെ റൊണാൾഡോനെ പോലെ തന്നെ നെയ്മറ പോലത്തെ പല പ്ലയേസും ന്ന് കളിച്ചുകൊണ്ടിക്ക്ണ്ട് അപ്പൊ അവര് അവർക്ക് ഇപ്പത്തെ കുട്ടികൾക്കെ ടീൽ യങ്ങസ്റ്റ് പ്ലെയർക്കിടയിൽ അവര് അവരുടെ കാഴ്ച നല്ല രീതിയിൽ കാഴ്ച വെക്കുന്നുണ്ടെങ്കിൽ അവരെ കളി തന്നെ വേറെ തന്നെയാണ്. അതാണെങ്കിലിപ്പോ നമ്മക്ക്
അതെ അതെ ഇന്നലെ തന്നെ ഇപ്പം ഇന്നെത്തെ ണ്ടോ? ഇന്നൽത്തന്നെപ്പോ എന്താ പറയാ നമ്മള ആകെ ടെൻഷൻലായിരുന്നു കാരണം അർജന്റീനയും ഗോൾട്ട് അർജന്റീന സ്സിം ഗോള്ട്ട് അതുപോലെ എംബാപ്പിം ഹാളണ്ടും ഓലൊക്കെ ഡബിൾട്ട് ഞമ്മളിങ്ങനെ സ് സി ആറ് മാത്രം ഗോള്ടാത്ത നമ്മള ആ കെ സങ്കടത്തിലേനി പക്ഷ ഇന്നലെ ചെറുക്കൻ രണ്ടെണ്ണം അടിച്ച് അവര് ഏറ്റവും പ്രായം കൂടിയ ഒരാൾ ഗോൾടിക്കുന്ന ഒരു ബ്രൈസ്- സ് ചെയ്യണ അതായത് ഡബിൾ അടിക്ക ഏറ്റവും പ്രായം കൂടിയ ആൾ ന്ന റെക്കോർഡും ടെത്ത് പിന്നെ ആറ് വേൾഡ്പ്പ് തുടർച്ചായി ഗോളടിക്ക്ണന്ന റെക്കോർഡെടുത്തി അപ്പ പിന്ന നമ്മള് ഹാപ്പി ആയി. പക്ഷെ മെസ്സിൻ്റെപ്പടെ എത്തിട്ടില്ല. മെസ്സ്യാണ് അഞ്ച് ഗോള്ട്ടാണ്ട് ടോപ്സ്കോ നിക്ക്ണൂണ്ട് മൊത്തത്തില് അവിടെപ്പോ നാട്ടിലൊക്കെ ഫ്ലക്സും പരിപാട്യാളും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഈ കട്ട്ഔട്ടും കാര്യങ്ങളൊക്കെ
പിന്നെ അതൊക്കെ അറിയണം നമുക്കറിയാം ഒരു മാസം മുമ്പന്നെ ഒരു നമ്മള് പിരിച്ചലൊട്ങ്ങീട്ടും കട്ടൗട്ടെച്ചിട്ടും അയ്ന നമ്മളറിണ നമ്മ്- നമ്മളൊരു മൂന്ന് ടീമുണ്ടാവും ബ്രസീൽ അർജന്റീന ഫാ ഇ ഹ പോർച്ചുഗലിങ്ങനെ ഓല് ഒന്ന് വെച്ച അതിന്റെ മുകളിൽ ഒന്ന് അതിന്റെ മോള്ലൊന്ന് -റഞ്ഞാല് നമ്മള് വെല്ലുവിളിയായിട്ടാണ് നമ്മള് ട്ക്ക്ണ്. നമ്മക്കറിയാ നമ്മൾ ഈ ഫുട്ബോൾ ന്ന് പറഞത് നമ്മള് മലയാളി സംബന്ധിച്ച് ഒരു വികാരാണ്
ഇപ്പൊ നമ്മളെന്ത്യ- അതെ ഇന്ത്യയിൽ നിന്ന് തന്നെ പല ആൾക്കാരും ഒരു കൾ
കളിക്ക്ന്ന്ണ്ട്
അത് മാത്രല്ല - കേരളത്തിലെ പ്ലെയറും കളിച്ചോണ്ടിക്ക്ണ്ട്പ്പൊ
അങ്ങൻതന്നെ അതന്നെയാണ് അതായത് ഫ്ല് ക്സും കാര്യങ്ങളും പോസ്റ്ററും പരിപാടിയും കട്ടൗട്ടൊക്കെ എല്ലാ നാട്ടിലും അത്യാവശ്യത്തിനിങ്ങന തൂങ്ങ്ണ്ട്ന്നാണ് നമുക്കറിയാം ഇപ്പ നമ്മുടെ നാട്ട്തന്നെ നമ്മളിപ്പോ പിരിവൊക്കെ ഇട്ടിട്ട് പോർച്ചുഗലിന്റെ ഫ്ലക്സ് വെച്ച് അപ്പൊ ബ്രസീലന്റെ ഫ്ലക്സ് നാട്ടിലില്ല്യേനി അർജന്റീന ഫ്ലക്സ് ഉണ്ടേനി പ്പയ്നക്കാട്ടും വെൽപത്തില് പോർച്ച് കൽൻ്റെ ഫ്ലക്സ് വച്ച് സി ആർ ൻ്റൊരു അയ്മ്പത്ത അയ്മ്പത് അറുപത് കാട്ടിള്ളൊരു കട്ടൗട്ടും വെച്ച് അർജന്റീനയും പോർച്ചുഗലുംപാടെ ച്ചപ്പള് ബ്രസീൽ ടീമിന്റെ കിഡിലെനായ്റ്റ് ഇപ്രവാശ്യകണ്ട് വന്ന്. ഓലെ അത്യാവശ്യം കായാക്ക്യാണ്ട് നല്ല വലിപ്പുള്ള ഫ്ലക്സും വന്ന് നൂറ് നൂറ്റയ്മ്പടിള്ള വലിയൊരു കട്ടോട്ടും വന്ന നെയ്മറിന്റെ മൊത്തത്തില് ക്ഷേ നെയ്മർനാണെങ്കി ഇപ്പ കളിക്കാണ്ട് ചെ ചാൻസ് കിട്ടിണില്ല അന്ന് മൊത്തത്തിലാകെ പ്രശ്നത്തിലാണ് നെയമറ്ള്ളത് കാരണം നമുക്കറിയ കോ കോച്ചന്നെ എന്ത് വല്യ ഓര് നല്ലൊരു എഹ് ഇതിലല്ല, നെയ്മറോട് നല്ലൊരു ഇതിലല്ല ഉള്ളത് നല്ലൊരു മൈൻഡിലല്ല ഉള്ളത് അപ്പൊ പിന്നെ കൊച്ച് മൊത്തത്തിൽ ഇറക്കാത്തൊരു പ്രശ്നം പിന്നെ പേരിന് പരിക്കും കാര്യങ്ങളൊക്കായിട്ട് ചെറുക്കന് കളിക്കാൻ ചെറുക്കന് കളിക്കാനുള്ള ഇത് കിട്ടണില്ല ചാൻസ് ഇപ്പൊ ഇന്നത്തെ കളിയില് ചെക്കാ എറങ്ങും എന്നൊക്കെയാണ് കൊച്ച് പറയണത് ഇന്നത്തെ കളിൽ എന്തേലൊക്കെ ഈ ബല് കാട്ടിയാല് ഹ്ഹ്ഹ് നമ്മള് ഹാപ്പിയണ് എന്നുളയാണ്
അതെ നമുക്കറിയാ നമ്മള സംബന്ധിചാടത്തോളം ഓൽ മൂന്ന് ആൾക്കാരും അതുപോലെ തന്നെ പല ഒരു ലജന്റ് ആൾക്കാരെ കളിച്ച്ണ് ഓരെ കളി കാണാനാണ് കാരണം നമുക്കറിയാ ഓൽ കോളിട്ടാൽ നമ്മുക്കൊരു സന്തോഷാണ് ഇപ്പ മെസി ആണെങ്കിലും നെയ്മാറാണെക്കിലും ക്രിസ്ത്യാനണങ്കിലും ഓല് ഗോള്ട്ടാ - പ്പോ ഞമ്മൾ ഞമ്മളെതൊരു ഏതൊരു കളിമ് ഇട്തേയ്‌ഞ്ഞാലും രാജ്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ഓൽ കളിച്ച് കൾചുമ്പോ ഒരു മനോഹരതാണ്. ആ നമ്മക്ക് നമ്മളെ രീതിയില് മുന്നോട്ട് പോയപ്പോ നമുക്കറിയാ മ്മള് താ ഞങ്ങൾ പറഞ്ഞു ബ്രസീലെ കോച്ച് അർക്കില്ലന്ന്
കിട്ടുകയാണ് ചെയ്തത് നമുക്കറിയാം പോർച്ചുഗല് നോക്കുആണെങ്കിൽ ക്രിസ്ത്യനോ
സപ്പോർട് ചെയ്ണില്ല പ്പോ കഴിഞ്ഞ കളിക്ക് ക്രിഷ്ശനോ നല്ല രീതിയിൽ കഴ്ച്ച വെച്ചു ഹ് സപ്പോർട്ട് ചെയ്താരെ നല്ല ഒത്തുകൂടലുണ്ടായപ്പോ കഴിഞ്ഞ രണ്ട് മൂന്നാല് വേൾഡ് കപ്പ്, രണ്ട് വേൾഡ് കപ്പിന് ആ ഒരു
ഒരു എന്താ കേട്ടേ? അതെ അതെ കഴിഞ്ഞ വേൾഡ് കപ്പാൾലൊക്കെ മികച്ച പ്രകടനം കഴിച്ചക്കാൻ പറ്റിട്ടുണ്ടായിരുന്നു ഈ ഒരു വേൾഡ് കപ്പില് ഇങ്ങനെ എന്തേതൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ അതാണ് പറഞ്ഞത് നല്ല നല്ല പ്രകടനം കാഴ്ച വെക്കുമ്പളെ പ്ലയേസിനെ ഇറക്കൂ തന്നെ ഉള്ളൂ കാരണം ഇംഗ്ലണ്ടൊക്കെ നമുക്ക് അറിയ ഇംഗ്ലണ്ടിലൊക്കെ അത്യാവശ്യം നല്ല പ്ലയേസ്ള്ള ടീമാണ്. എന്നിട്ടവ് ക്കമ്മള് ഈ ലീഗ് മത്സരങ്ങൾ അതായത് പ്രീമിയർ ലീഗായിക്കോട്ടെ അയ്ലൊക്കെ കിടിലം പ്രകടനം കാഴ്ച്ച പ്ലേഴ്സൊന്നും ഇംഗ്ലണ്ടണ്ട് കോച്ച് എടുത്തിട്ടില്ല നേരത്തെ തട്ടിക്കാണ് കാരണം നമ്മക്കറിയാം, ഫോടനാണെങ്കിലും അതല്ലെങ്കിൽ പാമറാണെങ്കിലും പാമറൊക്കെ ചെൽസിലൊക്കെ തെളങ്ങി നിക്കണ പ്ലയറേയിനു. പെട്ടെന്ന് ഒരു പരിക്കും കാര്യങ്ങൊക്കെ ആയ്ട്ട് ഫോമൗട്ടായപ്പോത്തിന് ടീമ നേരെട്ത്ത് പൊർത്തക്ക്യാണ് അത്രത്തോളം ഒരു കാര്യ ക്ഷമമായിട്ട് വേൾഡ് കപ്പിനെ വരവേൽക്കാനും അതിനെ നേരിടാനും കോച്ചുമാരും മറ്റു ടീമുകളും തയ്യാറായി നിക്കണ സാഹചര്യത്തില് അത്തരം സാഹചര്യത്തിലൂടെ നമ്മള് കടന്ന. അപ്പൊ ആ ഒരു സമയത്ത് ഈ ഒരു മാസത്തെ നമ്മള് പറഞ്ഞാൽ നമുക്കത്രയും ആവേശം ഒരു മാസം തന്നെയാണ്. അപ്പൊ പിന്നെ പറഞ്ഞിരുന്നത് നമ്മക്ക് എനിക്ക് നി നേരിട്ട് കളി കാണാൻ എപ്പോഴും പൊയ്ക്കണോ അതോ ഇ ഇപ്രാവശ്യം പോവാനെന്തേലും പ്ലാൻ ഉണ്ടോ
ഇല്ല കാരണം നമ്മക്കറിയാം നമ്മുക്കിപ്പ വിസ അങ്ങനെ ഒന്നും കിട്ട ഞാൻ കുറെേ വൈകും നമ്മക്ക് ഇന്നൊരു പ്രശ്നം ഓരോന്നും പറഞ്ഞും ടിക്കറ്റ് കിട്ടാതെ മൂന്ന് രാജ്യങ്ങള പോലും മെക്സിക്കോ യിലും
കൾ നടക്ക മെക്സിക്കോലും കാനഡയും പിന്നെ അമേരിക്ക പോലത്തെ രാജ്യങ്ങളൊക്കെ നടക്ക
ഇപ്പ നമ്മുക്ക് ഇങ്ങൾ താങ്കൾ പറഞ്ഞ മാതിരി തന്നെ ഇപ്പ ഇംഗ്ലണ്ട് നല്ല പ്ലേഴസിന്റെ ആയിട്ടും അവര് കഴിഞ്ഞ ഗാനേറ്റില കളി കണ്ടരുന്നു അഗാണ്ടിലെ കളക്ക് പോലും അവര് സമനില പിടിച്ചെക്കയാണ് അത്രമാത്രം പല ചെറിയ രാജ്യങ്ങളും ഓല് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് വേൾഡ് കപ്പ്
പിന്നെ മറ്റെ ഗാനിച്ചുള്ള കളിയില് എന്തോ ബ്ലാക്ക് മാജിക് മന്ത്രവാദിത്തം അങ്ങനത്തെ കുറെ ഇഷ്യൂകളും വന്നിരുന്നു കാരണംഈ ഗാനൻെ ഒരു മന്ത്രവാദി ഇ കഴിഞ്ഞ പ്രാവശ്യം പോർച്ചുഗിലിനെതിരെ എന്താ പറയ ഈ മന്ത്രം ചെയ്ത് അതുപോലെ ഇപ്രാവിശ്യം മുപ്പരി ആദ്യകളി തുടങ്ങുന്നതിന് മുന്നെ പറഞ്ഞിരുന്നു കഴിഞ് പരിക്കായി കയറും ഇംഗ്ലണ്ട് ജയിക്കൂല ഇംഗ്ലണ്ടെനെ നമ്മൾ പുറത്താക്കും ചെയ്ത് മൂപ്പര് ആ ഗാലറി ഇരുന്നിട്ട് കുറേ ഊത്തും പരുപാടിയൊക്കെ ചെയ്ത് കറക്റ്റ് പറഞ്ഞ പോല തന്നെ ഇംഗ്ലണ്ട് കളിക്കിടയിൽ കെയിനു പരിക്കായി വെല്ലിങ്ങാന് പരിക്കായി മൊത്തത്തില് ആകെ പ്ലേയസ്സ് മൊത്ത് പ- ക്കാക്കുകയും ചെയ്ത് നിങ്ങൾെന്താണെങ്ക സമനിലയിലേക്ക് ഒരുങ്ങുകയും ചെയ്ത് ഇത്തരത്തില് ഈ ഒരു മന്ത്രവാദി പരിപടും കാര്യങ്ങളൊക്കെ ശരിക്കും ക്കാണോ ബ്ലാക്ക് മാജക് ഈ ഫുട്ബോളിന്റെഒക്കെ കൂടെ അതൊക്കെന്തിനാണ് എന്തിനാണ് കൊണ്ട് വന്നിട്ട് ഒരു ഫുട്ബോൾ ആകുമ്പോ ഒരു കളി- ഗെയിമില്ല അ നമ്മള് പരമാവധി നമുക്ക്ടുപ്പത്തിൽ എൻജോയ് ചെയ്തിട്ട് അതിനെ ആ ഒരു അതിന്റെ എൻജോയ്മെന്റ് കണ്ടെത്തുന്നല്ലാതെ അതിലേ ഉപരി ഇത്തരത്തിലുള്ളതിന് മന്ത്രവാദിവും കാര്യങ്ങളൊക്കെ കൂടത്രൊക്കെ ചെയ്ത് ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂിലേക്ക് എന്തിനാണ് ഇത്തരം കാര്യങ്ങൾ മാറ്റിയെടുക്കുന്നത് എന്നുള്ളത് കൂടെ ഇപ്പ മൊത്തത്തില് ഫുട്ബോൾ ആരാധകര് ചോദുച്ചു തുടുകയാണ് ഈ ഒരു വിഷയങ്ങൾക്കെതിരെ ഇത്ര അങ്ങനെ സംഭവ ഉണ്ടാകുമ്പോ ഫിഫ എന്തായാലും ഇതിനെതിരെ എന്തങ്കലൊക്കെ നടപടി എടുക്കണം എന്നിട്ട് ഇത്തരത്തിലുള്ള സംഗതികളിൽ നിന്നും എന്തെലുമൊക്കെ ഒരു പ്രശ്നപരിഹാരങ്ങൾ കാണണം എന്നുള്ളത് നമുക്ക് ഫിഫയോട് സജസ്റ്റ് ചെയ്യാനുള്ള കാര്യം തന്നെയാണ് എങ്കിൽ മാത്രമേ ഇത്തരത്തി ഉള്ള പ്രശ്നങ്ങളിൽ നി- മൊത്തത്തിലുള്ള ഒരു ഫുട്ബോൾ ലോകം ഫുട്ബോൾ അസോസിയേഷൻ രക്ഷപ്പെടൂ എന്നുള്ളൂ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വ- തുതതന്നെയാണ് ഏതായാലും ഒരുപാട് പറയണ്ട വിഷയമാണ് ഒരുപാട് ചർച്ച ചെയേണ്ട കാര്യമാണ് ഈ ഫുട്ബോളിനെ പറ്റി ചർച്ച എന്നുള്ളത് നമുക്ക് ഏതായാലും പിന്നൊരു ദിവസം നേരിട്ട് കാണുമ്പോൾ ഈ ചർച്ച തു- ടരാം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം എന്ത് പറയണ്
ആഹ് അങ്ങനെ തന്നെയാണ് കാരണം നമുക്ക അറിയാം ഈ വേൾഡ് കപ്പിനെ സംബന്ധിച്ച് ഫുള്ളും കുറെേ പറയ- ഇപ്പോ ഗ്രൂപ്പ് സ്റ്റേജ് കഴിഞ്ഞാൽ ഇത് വരാണ്ട് തേർട്ടിറ്റു അങ്ങനെ പല വിശാലമായ നി- സംസാരിക്കേണ്ട വിഷയം തന്നെയാണ് അതുകൊണ്ട് നമുക്ക് സംസാരം നിർത്താം
അതെന്ന
അപ്പോ ശരി